ഹലോ ആഹ ആഹ കേക്കുന്നുണ്ട് എന്താ വിശേഷം?
േ ണ നിങ്ങ വിശേഷം എന്താ
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ച ആഹ ഇന്ന്ന്താക്കിയ.
ഏ.
ഇന്നെന്താ ണ്ടാക്കിയേ?
ചോറ് ന്നെയാണ്
അതെ പെഷലൊന്നുല്ല.
ഇല്ല സ്പെഷ്യൽ ഒന്നുല്ല
അതെ ചപ്പാത്തി ഒന്നും കഴിക്കാറില്ല രാത്രി
താല്പര്യൊക്കെണ് പക്ഷെ ണ്ടാക്കാം മടിആ
ആ ആ ചപ്പാത്തീനെ ണ്ടാക്കാം കൊർച്ച് മനക്
ആ അ നിങ്ങള് ചോറെന്നെ?
ആ ഞങ്ങള് ന്ന് നെയ്ച്ചോറ് ണ്ടാക്കി പിന്നെ പ്പം രാത്രികൽക്ക് പൊറോട്ടേം ചപ്പാത്തിം ണ്ടാക്കി
ഓ ആ
ആ
ചപ്പാത്തി വാങ്ങേ അതോ ണ്ടായ്
അല്ല ണ്ടാക്ക്ആണ് വാങ്ങാറില്ല
ആ
അ ആ വടെ വാങ്ങിയ ചപ്പാത്തി അങ്ങനെ ആര്ക്കു ഷ് റ്റല്ല എല്ലാര്ക്കും ണ്ടാകിയ ചപ്പാത്തിന്നെ ഷ്ടം പിന്നതാ ന്നന്താ കറിക്ക്ണ്ടായേ
ന് ചിക്കൻ കറിഏനി
അതെ ഇവിടേം ചിക്കം കറിഎന്നെ ഉം ചിക്കനും ബീഫും ചെലോര് ചിക്കം കഴ്ക്കും ചെലോര് ചിക്കം കഴ്ക്കില്ല
ഓ അങ്ങനെ അപ്പം രണ്ടും വാങ്ങെണ്ടിഎരും
ആ മീനാണ് കൂടുതലാക്ക ചിക്കനും ബീഫും അ അത്ര അങ്ങട്ട് താല്പര്യ ല്ല വ്ടാരാകും
ആ
പിന്നെ മീന് ഇവിടെ എപ്പളും കിട്ടും ന്നല്ല ന്നല്ല മീനള് കിട്ടും അപ്പം മീനെന്നാക്കും
ന്നല്ല മീം കിട്ടിആ അതെന്നെണ് രസം
ആ ഇവടെ എട്ത്ത് കടല് ള്ളോണ്ട് പിന്നെ ഫ്രഷ് മീം കിട്ടും ന്നമുക്ക് അപ്പ വേഗം രാവിൽ തന്നെ പോയാല് ക്
ആ ന്നമ്മള്ത് അവര് പിടിച്ചണ്ടോന്നെ ഔടൊക്കെ വെച്ച് പിന്നെ ന്നമ്മളൊന്ന് ഫ്രിട്ജ് വെ അങ്ങനൊക്കാഉമ്പോത്തിന്
ഫ്രിഡ്ജീല് മുറിച്ചിട്ട് വെള്ളത്തീലിട്ട് വെച്ചാ കൊഴപ്പല്ല ഐസാക്കിട്ട് റ്റ് വെറുതെ ആ അപ്പം ന്നല്ല ഫ്രഷായിട്ടിരിക്കും ആ ക്ലീൻജെ ത്ട്ട് അല്ലെങ്കിലും ക്ലീൻ ചെയ്തിട്ട്ല്ലെങ്കിലും മീൻനെ വെള്ളത്തീല് ഐസാക്യാല് ല്ലേ നല്ല ട്ടെ ഏ ന്നമ്മളെ ഫ്രഷ് പോൽ തന്നെ ണ്ടാവും പക്ഷെ നമ്മളെല്ലാണ്ട് ഫ്ര് ഫ്രീസറീ വെച്ചിട്ട് പിന്നട്ത്ത്ട്ട്ണ്ടാ ക്കുലേ അപ്പ വെല്ല്യ ടേസ്റ്റ് ണ്ടാഊല
വല്കണ്ട്ക്ണ് വെള്ളം പാർന്ന്ടണത്
ആ വെള്ളത്തീല് ഇട്ടാല് ന്നല്ലതാ
ആ
പിന്നെ പരമാവധി ഫ്രീസറി വെക്കാണ്ട് കഴിക്കാ ന്നോ ക്ക ആ ചെലേപോ എന്തുന്നാണെ ന്നമുക്ക് ത്ത് രാത്രിയായിരിക്കും കിട്ട പിന്നെ ഏ വെലകൊറവ്ൺ ണ്ടാഉമ്പം ഞമ്മള് ഒര് കിലോനൊക്കെ വേടിക്കും അപ്പൊ പിന്നെ എല്ലാ ഒന്നിച്ച് തിന്നാൻ പറ്റ് റ്റുല എല്ലോ ആ അപം പിന്നെ ഫ്രിഡ്ജ് വെക്കാണ്ട് മീം വറ് ത്തില്ല ഫ്രിഡ്ജെന്നെ പാടില്ലാന്നാ പറിആ ക്ഷെ ഫ്രിഡ്ജ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല ആ
അൻ്റ ഫുഡ്ഡഴ്ക്കലൈഞോ?
ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതേ ഇവടെ നല്ല ഇടിയും മഴക്കെയായിരുന്നു
ഏഹ് വൈകുന്നേരം അതോ ഇപ്പഴോ
ഇപ്പ ഇപ്പതേ കഴിഞ്ഞിട്ടുള്ളൂ നല്ല ഇടിയും മഴയും കറന്റും ഒന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്കറെക്കെ വീണിട്ട് ഉ
ഇവിടെ വൈകുന്നേരം നല്ല മഴ പെയ്തു പക്ഷേ ഇടി വെട്ടിട്ടില്ല
ആ ഇവിടെ നല്ല കാറ്റും മഴയുംയൊക്കെയാക്കൊണ്ട് നല്ലോണ്ണം മാങ്ങൊക്കെ വീണണ്ട്
ആ
അപ്പൊ ഞങ്ങൾ അതൊക്കെ എടുത്ത് വെക്കെയായിരുന്നു
ആ ആ
ഇവിടെ മാങ്ങ, ചക്ക, പിന്നെ കർമൂസ് റബുട്ടാനി അങ്ങനത്തൊക്കെ ഒണ്ട് റബുട്ടാനൊന്നും പഴുത്തിട്ടില്ല പ്പിൾക്കും എന്തോന്ന് കാറ്റത്ത് വീണോണ്ടിരിക്കും ഇനി അത് പഴുക്കുമ്പക്കും എന്തെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു
ആ ഹഹ
കാറ്റത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആ ആ
ഉം നല്ലോണം നാശനഷ്ടങ്ങളൊക്കെ ഒണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ കാറ്റത്തൂടെ ഭയങ്കര കാ റ്റും ഇടിയും മഴയുംയൊക്കെ ആയിരുന്നു
ഹ
ഉം പിന്നെന്താ വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടും പോയില്ലേ
ഇല്ല എവിടെയും പോയിട്ടൊന്നുമില്ല
അതെ
ഉം അല്ല അങ്ങനെ പോയിട്ട് അന്ന് ചൂട് കാരണം നിന്നയ അപ്പൊ മഴയും പെയ്യാൻ തെടങ്ങി ചൂടോണ്ട് പൊറത്തിറങ്ങാൻ വയ്യേനല്ലോ
ഇപ്പ മഴ പിന്നെ ഇപ്പ രാത്രിയല്ലേ ഉള്ളൂ വൈകുന്നേരം ഉം
ഞങ്ങൾ എവിടെയെലും ട്രിപ്പ് പോയാ
ആഹ് ഞങ്ങള് ആലപ്പുഴ ബോട്ടിങ്ങിന് പോയിണ്ടായിരുന്നു
ആ
പിന്നെ അതിരപ്പുള്ളി പോയിണ്ടായിരുന്നു
ആ ആ
പിന്നെ വാട്ടർതീയും പാർക്കിലും പോയിണ്ടായിരുന്നു
ആ
ആ ഫാമിലി എല്ലാവരും ആട്ട് പോയിണ്ടായിരുന്നു ഉ ഇവിടെ ഞങ്ങളെ എടക്കെടെക്ക് ഇങ്ങനെ ട്രിപ്പ് പോവാറുണ്ട് ഫാമിലി
ആ
എല്ലാവരും നാട്ടിലൊക്കെ വരുമ്പോ ഗൾഫിലെള്ളവരൊക്കെ നാട്ടിലൊക്കെ വരുമ്പോ ഒന്നിച്ചി ട്ട് എല്ലവരും ട്രിപ്പ് ഒക്കെ പോവും
ആ
പിന്നെ ഇങ്ങനെ എടക്കിടക്ക് ഓരോ പ്ലൻ ഇടും കൊടെക്കനാല് പോയി കഴിഞ്ഞ മാസം ഓരോ മാസത്തിലെ എവിടക്കെങ്കിലും ഒക്കെ ഒണ്ടാവും ഉ എല്ലാവരും നല്ല സപ്പോർട്ടാ അപ്പൊ പിന്നെ കെഴപ്പയില്ല പിന്നെ ചെറിയ കുട്ടികളൊന്നും ഉള്ളവര ആരും ഇല്ല ചെറിയ കുട്ടികൾ ഉള്ളവരൊക്കെ ഒണ്ടാവുമ്പഴാണ്
ആ ഇതണ്ടാവ ആ
ആ് ഇപ്പ ചെറിയ കുട്ടികളൊക്കെ വലുതായപ്പ ഇപ്പ പിന്നെ എല്ലാവരും പോ ആ പിന്നെ വയസ്സായവർക്കും ഇഷ്ടവാണ് വരാന് അപ്പ അവരി
ഏ അത അവരെക്കറ ആദ്യ എതിർക്കല്
ആഹ പക്ഷെ ഇവിട അങ്ങനല്ല ഇവിടെ ഇവിടെ അവർക്ക് ഇഷ്ടാണ് ഇങ്ങനെ യാത്ര പോവാനൊക്കെ അപ്പ അവർക്കും കൂടിയും പോവാൻ പറ്റണ പോലത്തെ സ്ഥലങ്ങള്
ആഹ
തിമപാർക്കിലൊക്കെ ഞങ്ങള് പിള്ളേരുകള് മാത്രം പോയിട്ടുള്ളു വലിയോരോന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ എടുത്താണ് ബീച്ച് ബീച്ചില് ബീച്ച് റ്റുവലേക്കെണ്ട് അപ്പൊ ഞങ്ങള് ബീച്ചിലൊക്കെ പോകും ഇന്ന്പ്പോ ഞങ്ങള് ബീച്ചിലെ ഒക്കെ പോവാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞപ്പോണ് മഴൊക്കെ വന്നത് അതുകൊണ്ട് പോയില്ല ഇവിടെ പിന്നെ ബീച്ചില് ഈ ഫുഡ് സ്റ്റാളുകള് അതുപോലെ ഈ ഊഞ്ഞാല അങ്ങ സാധനങ്ങളൊക്കെ ഉണ്ട്
ആഹ ആഹ
അപ്പൊ പിന്നെ എല്ലാവരും അവിടെ പോയിന്ന് കഴിഞ്ഞാൽ സമയം പോണത അറിയില്ല
ആഹ
സൺറൈസും സൺസെറ്റും കാണനൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ഞാ അവിടെ അടുത്താണ് കുറച്ച് നടക്കാനുള്ളോ
ഏ
ഉ വണ്ടിക്കൊന്നും പോവാനില്ല കൊറച്ച്നക്കാനുള്ളൂ
ഞങ്ങക്ക് കോവിടന്ന് ബീച്ചക്ക് പോണെങ്കിൽ ഒരു അറുപത് കിലോമീറ്ററോ
ആ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല നമ്മള് നേരെ ഈ റോഡിന്റെ നേര കണ്ണത് ബീച്ചാ പിന്നെ റോഡ് അവസാനിച്ചിട്ട് മണ്ണിൽ കൂടെ കുറച്ച് നടക്കണം അത്ര അല്ലാണ്ട് ദൂര ഇല്ല പിന്നെ ഇവിടുത്തെ ബീച്ച് കൊറച്ച് ഇങ്ങനെ ഇറങ്ങീട്ടാ
എ
റോഡ് സൈഡിൽ തന്നെ പെട്ടെന്ന് അങ്ങട് കാണാൻ പറ്റില്ല മണ്ണിൽ കൂടെ കുറച്ചധികം നടക്ക ന്നാലെ കാണൻ പറ്റുള്ളൂ
ആഹ
ഉ പിന്നെ ഇവിടെ ബീച്ചൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലോണ്ണം വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കുട്ടികൾക്ക് കളിക്കണ സാധ സാധനങ്ങള് ജിമ്മിന്റെ സാധനങ്ങള് ആ
ആഹ
പിന്നെ അതുപോലെ ഇരിക്കാന് കുറേ ഇങ്ങനെ കുഞ്ഞഞ് കുഞ്ഞു വീടുകൾ പോലെയൊക്കെ ഉണ്ടാക്കിട്ടൊക്കെ ഉണ്ട്
ഓ
അത് ഗവൺമെന്റിന്റെ ഭാഗത്ത നിന്ന് ഇവിടുത്തെ ബീച്ച് കുറച്ചായിട്ട് മറ്റിനല്ലോണ്ണം പുതുക്കിട്ടുണ്ട് ഉ അത് കാരണം അങ്ങനെ എല്ലാ നല്ല തിരക്കായിരിക്കും വൈകുന്നേരൊക്കെ പോയിട്ട് പോയിറ്റുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും നമ്മളൊക്കെ നമ്മള ആൾക്കാരനെ കാണണ്ടായന്ന് നമുക്ക് അറിയില്ല
ഏ
തിരക്ആയിരിക്കും അല്ലാത്ത ഞങ്ങള് രാത്രി നേരത്തൊക്കെ പോവാറുണ്ട് ഈ നേരത്തൊക്കെ പോയി കഴിഞ്ഞഞ് കഴിഞ്ഞാല് ഞങ്ങള് കൊറെ നേരം ഇരുന്നിട്ട് വരുള്ളോ മഴയത്തല്ലാത്ത യപ്പള് നല്ല കാറ്റ് ഉണ്ടാവല്ലോ
ചൂട്കാലത്തൊക്കെ സുഖല്ലേ
പോയിരിക്കാൻ
ആഹ
പിന്നെ ശല്യങ്ങളൊന്നുമില്ല അവിടെ ലൈറ്റ് ഒക്കെ ഉള്ള കാര പിന്നെ പോലീസുകാരും ഉണ്ടാവും കാരണം വെള്ളത്തിൽ രാത്രി വെള്ളത്തി ഇറങ്ങാൻ പാടില്ല അപ്പ പോലീസുകാരും ഉണ്ടാവും നോക്കാൻ അതാരണം പിന്നെ പേടില്ലാണ്ട ഇരിക്കാം കുറെേ നേരം വരെഈ ഉപ്പിലിട്ടത് അങ്ങനത്തെ കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും
ആഹ
കൊറേ കഴിയുമ്പോളാണ് അതൊക്കെ പൂട്ടീറ്റ് പോവാ.
ഉം.
പന്ത്രണ്ട് മണിവരെ എല്ലാ കടകളും എപ്പോഴും ഉണ്ടാവും. അതിന് ശേഷമാണ് പിന്നെ കൊറച്ച് കൊറച്ചായിട്ട് അടച്ചൊടങ്ങും.
ആഹ്.
പിന്നെന്താ വിശേഷം? ഉം സ്കൂള് തൊറക്കല്ലേ അപ്പൊ. എന്ത്?
ഫുഡയിച്ചോ?
ആ.. ഫുഡൊക്കെ കൈച്.
ആഹാ.
സ്കൂള് തൊറക്കണ ഷോപ്പിങ്ങക്കെ എന്തായി?
കഴിഞ്ഞില്ല നാളെ പോണംന്ന് വിജാരിച്ച് പിന്നെ മറ്റന്നാൾക്ക് നീട്ടും അങ്ങനെങ്ങനെ.
ആ.. ഹ് ആ ഇനിപ്പോ നാളെ പത്താം ക്ലാസെരെ റിസൾട്ട
ആ.. ഹ് നാളേണ്ലെ എത്ര മണിക്കാണാവലെ?
ന്ന് മണിക്കാണ് വരാറ് അപ്പം മൂന്ന് മണി ക്കെന്നെ ആവും.
ആഹ.
ഉം ഞ്പ്പം നാളെ മുതല് ഹ്മ് ഇഞ്ഞതിന്റെ. തെരക്കുകളും ഉം. ഇസ്കൂൾ തൊറക്കണ സമയ ആവുമമ്പൊഴേ അല്ലെങ്കിലും ഒരു തെരക്കന്നെ റോട്ടിയിലായാലും. കുട്ടിൾക്ക് സാധനങ്ങളൊക്കെ വേടിക്കാൻ ഇഷ്ട്ടണ്ടാവും പോണ കാര്യ
ആ ഹ് ഹ്‌ ഹ്.. നിങ്ങെ ഷോപ്പിങ്ങക്കെ കഴിഞ്ഞോ?
ആഹ് ഇവടെ.. ഹ്‌. എന്തൊന്നാണ് ഓൺലൈനിന്നൊക്കെ ഇങ്ങനെ ഓഡറെയ്തിട്ടുണ്ട് ഓരോന്നൊക്കെ കണ്ടിട്ട്. അല്ലാണ്ടൊന്നും പോയി വേടിക്ക്ണതൊന്നും ആയിട്ടില്ല. ഹ്‌ ഹ്മ്. പിന്നെ അവര്ക്ക് എന്തോന്നാണ് ഇങ്ങനെ പേരെഴുതിയ. ഇത് വേണം അത് വേണന്നൊക്കെ പറഞ്ഞിട്ട്.
ഏ ഹ്‌.
ആ ഇപ്പ ലഞ്ച് ബോക്സ്മലൊക്കെ പേരൊക്കെ എഴുതി.
ആഹ്‌ അങ്ങനെ കാണാം.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
അത് ഓൺലൈനായിട്ടാ വര്ത്ത്ണെ?
ആ അത് ഓൺലൈൻ ആയിട്ട് അ ആഹ്‌ സ്റ്റീലെന്നെ.
അഅതാവുമ്പോ കൊറേ കാലം ഉപയോഗിക്കാ പേടിക്കാതെ.
ഇവിട്ത്തെ സ്കൂളിലൊക്കെ സ്റ്റീലെന്നെ സമ്മതിക്കുള്ളൂ. പ്ലാസ്റ്റിക് പാടില്ല എന്നാ ശെരി. പിന്നെ വിളിക്കാ.